ഓഹ് സുഖാണ് അവിടെ സുഖാണോ
ആഹ് സുഖം തന്നെ
എന്താ പണി
എന്ത് പണിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്ക മഴണ്ടാവിട
ഓഹ് മഴ ണ്ടോ അവിടെണ്ടോ
ഇല്ല ഇപ്പം തോർന്നു
ആഹ് ആഹ് ഇവിടെപ്പ ചെറുതായിട്ട് ചാറ്റല്
ആഹ്
പിന്നെ ചായക്കൊ കുടിച്ചോ
ഇല്ല ഇന്ന് ചോറ് കഴിക്കാൻ കൊറച്ച് ലേറ്റായി അതുകൊണ്ട് ചായ കുടിച്ചിട്ടില്ല
ആഹ് ആഹ് എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കല്ണ്ടോ
ഇന്നിപ്പോ ചക്ക വർത്ത് കുട്ടികക്കെ മക്കൾക്ക്‌ ഇഷ്ടാ
ആഹ് ആഹ ആഹ്
ഉം പിന്നെ
ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാവ കിട്ടലുണ്ടോ അവിടെ
ഓഹ് ഇപ്രാവശ്യം നല്ലണം കിട്ടി
ആഹ് ആഹ് ആഹ്
പിന്നെ നിങ്ങളെ ചായ കുടിയെല്ലാം കഴിഞ്ഞാ
ആഹ് ചായുടി കഴിഞ്ഞ്
ആഹ്
വേറെന്തൊക്കെ വിശേഷം
വേറെന്ത് നല്ലത്
ഉം ഉം എന്താ കറിയൊക്കെ വച്ചേ ആഹ് ആയി
ആഹ്
എന്താ കറിയൊക്കെ വെച്ചേ
ബീഫ് ഉണ്ടായിരുന്നു അത് കറി വച്ച് വേറെ മക്കളെല്ലാം പഠിക്കാണോ മക്കൾ ഇണ്ടാ
ആഹ് ഒരു മോളുണ്ട് ഒന്നര വയസ്സ്
ആഹ്
ഇങ്ങക്കോ
എനക്ക് രണ്ടാൾക്കാര്
ആഹ് ആഹ് പഠിക്കാ
ആഹ് ഒരാള് നാലാം ക്ലാസ്സില് ഒരാള് എൽ കെ ജി ചേർത്തിട്ടേള്ളൂ
ആഹ് ആഹ്
ആഹ് പിന്നെന്താ വിശേഷം
വേറെന്തൊക്കെയാ മക്കളെ പഠിപ്പിക്കാനൊക്കെ ഇണ്ടാവൂലേ
ആഹ് അതൊക്കെ ഇണ്ട് ഉം
ഒരു ലോഡ് പഠിക്കാനല്ലോ ഇപ്പത്തെ മക്കക്ക്
അതന്നെ പഠിക്കാൻ മാത്രല്ല ഒരു ലോഡ് വർക്ക് അവരുക്കും ഇണ്ടാവും നമ്മുക്കും ഉണ്ടാവും ആഹ് ഒരുപാട് സാധനം ഇണ്ടാക്കാനും അതുപോലെ വരക്കാനും ഈ ഒരു എഫേർട്ട് നമ്മള് പഠിക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ടെങ്കില്
ആഹ് നമ്മക്ക് എവിടെ ഏതോ നെലേല് എത്തിന് ഉം
ഉം ഞാൻ പഠിപ്പിക്കുന്ന മക്കളെ പേരന്റ്സൊക്കെ പറയും
ആഹ് ഇങ്ങള് ടീച്ചറാ
ആഹ് ഞാന് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പ ദാ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാ
ആഹ് ആഹ് എങ്ങനെ ഓൺലൈനായിട്ട്
ഉം സ്കൂൾതേം ഉം സ്കൂൾത്തെ ട്യൂഷനും മദ്രസത്തെ ട്യൂഷനും ഒക്കെ
ആഹ് അതിന്റെ ഫീ ഒക്കെ എങ്ങനെയാ
ഫീ ഒരു കുട്ടിക്ക് നമ്മളിപ്പോ പാവപ്പെട്ട മക്കളാണെങ്കി നമ്മളിപ്പോ ടോട്ടലി വാങ്ങ ഉം സാധാരണ ഒരു കുട്ടിന്റെന്ന് വാങ്ങുന്നത് ആയിരത്തി മുന്നൂറാണ് അപ്പ ആഹ് നല്ല പാവപ്പെട്ടോര് ആണെങ്കി പിന്നേ കണ്ടറിഞ്ഞ് നമ്മൾ കൊറച്ച് കൊടുക്കും
എല്ലാ ദിവസവും ക്ലാസ്ണ്ടാവും
ആഹ് എല്ലാ ദിവസോം ക്ലാസ്ണ്ടാവും ശനീം ഞായറും ലീവ് ട്ടോ ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്താണോ പഠിപ്പിച്ച് കൊടുക്കേണ്ടത് അത് നമ്മളെന്താക്കും നല്ലോണം ഉം മുഴുവനായിട്ട് പഠിപ്പിച്ചു കൊടുക്കും
എത്ര ടൈമാ ഇണ്ടാവ
ഉം ഒരൂസം ഒരു മണിക്കൂറ്
പിന്നെ മദ്രസ്സേല്ത്തതും പഠിപ്പിക്കായിരിക്കുംല്ലേ ആഹ്
വേറെ ഇങ്ങള് എന്താ ബീഫിലേ
ആഹ് ബീഫ്
ആഹ് എങ്ങനെ കൃഷിയൊക്കെ ചെയ്യല്ണ്ടോ
കൃഷി അത്യാവശ്യം ചെയ്യും
ആഹ് ആഹ് എന്തക്കെള്ളെ തക്കാളിയും പച്ചമൊളകും അങ്ങൻത്തൊക്കെയാ
ആന് ഇപ്പൊ കാര്യായിട്ട് പച്ചമുളകും പിന്നാ നമ്മളെന്താ പറയാ, ചേമ്പ് ചേന
ആഹ് അങ്ങൻത്തൊക്കെല്ലെ ഇവടി അങ്ങൻത്തൊക്കെ തന്നെ പച്ചമുളക്, തക്കാളി, ചീര
ഇൻക്കിവിടെ സ്ഥലം കുറവാ, കുറച്ച് സ്ഥലേ ഒള്ളൂ. അതുകൊണ്ട് ആ ഒര്
ആഹ് ഇള്ളതില് ആഹ് നല്ലത് ഇതാക്കാ. ഇവടെ മോക്ക് ത ക്കാളി ഭയങ്കര ഇഷ്ടാ.
ആഹ്
അപ്പൊ ഉം കടെന്നു വാങ്ങുന്നത് വല്ല മരുന്നൊക്കെ അടിച്ച് ഇതാക്കുന്നല്ലേ?
ആഹ്
ന്നങ്ങനെവിടണ്ടാക്കി വളർത്തിയതാ.
പിന്നെ, അതുപോലെ ചാമ്പക്ക പിന്നെ റമ്പൂ ട്ടാന് അതൊക്കെ ണ്ട്. ആഹ്.
ബട്ടറ് അങ്ങൻത്തൊ
ആഹ് ബട്ടറ് ഇതുവരെ ഉണ്ടായിട്ടില്ല.
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ കോഴി, ആട് അതൊക്കെ ണ്ടോ?
കോഴിണ്ട് വേറൊന്നുല്ല. കോഴിനെ തന്നെ ഇപ്പട്ത്ത് ഉം കൊണ്ടോന്നതാ.
ആഹ്.
അവിടെണ്ടോ?
ഇല്ല ഇവിടെ ലൗവേഡ്സ് ണ്ട്.
ആഹ്.
ആഹ് അത് വിരിഞ്ഞിങ്ങനെ മക്കളാവും.
ആഹ് ആഹ് ആഹ്. ഇങ്ങളെങ്ങനെയാ കൂട്ടുകുടുംമ്പാ?
ഇല്ല ഞങ്ള് വേറെ താമസിച്ചതാണ്.
ആഹ് ഹസ്ബെൻഡ് ആഹ് രണ്ട് മക്കളും ഇങ്ളുല്ലേ ആഹ് ആഹ്.
വേറെന്താ ഹാല് ഉം നിങ്ങെളെന്താ രാത്രിത്തേക്ക് ണ്ടാക്ക്യേ?
രാത്രിത്തേക്ക് മീൻകറിണ്ട് അതൊക്കെ തന്നെ. മത്തന്ണ്ട്.
ചോറന്നെ കഴിക്ക?
ആഹ് ഇൻക്ക് ചോറ്ന്നണം അല്ലാണ്ട് ഇൻക്ക് ഒർക്കം വര്ല്ല.
ആഹ് അങ്ങനെയാവുമ്പോ ജോലിയു ണ്ടാവൂലേലല്ലേ രാത്രിയില്.
ഉം ഇല്ലല്ല ഉച്ചക്ക് വെച്ച് ത്ക്കും ഒക്കെ.
ആഹ്.
എങ്ങനെ.
ഇവിടെ ചോറ് വെയ്ക്കൂല. സ്പെഷ്യൽ ചപ്പാത്തി ന്നില്ല. വെറെ എന്തായാലേല്ല് ചോറല്ലാത്ത എന്തും കയ്ക്കും നെയ്പ്പത്തില്, കുഞ്ഞി
ഏഹ് അങ്ങൻത്തൊക്കെ രാവിൽത്തൊക്കെ ഉം രാത്രിലെ. അഹ.
പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ചോറാണെങ്കില്,
ആഹ് ആഹ് കഴിക്കു ലേ.
ആഹ്.
എങ്ങനെ ഫുഡൊക്കെ അത്യാവശ്യം കുക്കിങ് അറിയേയ്രിക്കുലേ.
ആഹ് മാഷാള്ളാഹ് അത് ചെയ്യും. അതന്നെ മെയിനായിട്ട് ഹോബി.
ആഹ് അഹ് ഓരോന്ന് പരീക്ഷിക്കല്. ഇനിക്ക് പിന്നെ വല്ലാണ്ട് ടൈം കിടാത്തൊണ്ട് ഉള്ള ടൈമിൽ ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലൊക്കെ കൂട്ടിണ്ടാക്കും. ആഹ് ഇനിക്കും ഇങ്ങനെ ഓരോന്നും പരീക്ഷിച്ച് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട പിന്നെ നമ്മളെ കെട്ടിയോന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഓരോ വായിന്ന് നല്ല ക്കണെങ്കിൽ ഭയങ്കര സന്തോഷ.
മക്കൾക്ക് ഇഷ്ടമുള്ളത ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ന മെക്കൊര്
മോക്ക് പിന്നെ ഇഷ്ട ആയിട്ടില്ല ഇവിടെ പറയാനായിട്ടില്ല.
ഇവിടെ മക്കള് കൊറേ ദിവസം ഇങ്ങനെ പറന്ന് ചക്ക വറക്കാ ചക്ക വറുക്കന്ന്. അപ്പോ രണ്ടു ദിവയസ്സായി ആ പിന്നെ ക്ലീൻ ആക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്.
ആഹ് ആഹ് ആഹ്.
പിന്ന എന്ത ഇത് എന്ന ഒരു പണിയെടുത്ത് വൈകുന്നേരം. വേറെ.
വേറെന്തൊക്കെയാ നല്ലത്.
ഉം മോളാ കരയുന്നത്?
ആഹ് മോള് മോള്.
ഉം നിങ്ങളെങ്ങനെയാ കൂട്ടുകുടുംമ്പാണോ.
ആഹ ആണ്. അപ്പൊ മൂത്തച്ഛന മോള് അല്ല മക്കള് ഇവളെവന്ന് എടുത്തൊണ്ട് പോവാ. സുഖ പോക്ക് പ ഒത്തിരോളം ആ മ്മേത്ത് തൊട്ട് കളിക്കരുത് അല്ലാണ്ട് അക്കെ കളിക്കുന്ന അങ്ങനെ ഇഷ്ടാ.
ഉം ഉം ഉം.
മേത്ത് തൊടാൻ പാടില്ല
ആഹ് പിന്നെ ന്താ നങ്ങൾക്ക് മഴ അവിടെ പിടിച്ച പോലാണോ അല്ലെങ്കിൽ ഇടപെട്ട് ഇടപെട്ടാണോ
ഏയ് വല്ലാണ്ട് പിടിച്ചില്ല ഞങ്ങള ഇവിടെ ഉരുൾ പൊട്ടിയ സ്ഥലം അറിയോ മുണ്ടക്കായി
ആ ആ ആ
ഉം അവിടെ ആ അതിന്റെ അടുത്താ കുറച്ച എടുത്താ
ആഹ്
അപ്പൊ കഞ്ഞ അതിന്റെ ആ ഒരു സമയത്തുള്ള പോലെ ഒന്നും ണ്ടായിട്ടില്ല പിന്നെ
ആഹ് ഇപ്രാവശ്യംല്ലാടെ മഴ കുറവാല്ലേ
ആഹ് കൊറവാ
എന്നേ പിടിക്കാനാവുന്ന ആഹ് പിടിക്കാനാവുന്നല്ലേ ഉള്ളു
ആഹ് ഒന്നള്ളൂ ഇ ഇപ്പത്തെ എല്ലാ പ്രാവശ്യവും പേടിയാണ് ഭയങ്കര പേടിയാണ്
കഴിഞ്ഞ പ്രാവശ്യം വേഗം പിടിച്ചില്ലല്ലേ
ആഹ് വേ പിടിച്ചു ഇപ്രാവശ്യം അങ്ങനെ പിന്നും തുടങ്ങിട്ടില്ല
ആ തുടക്കത്തിൽ തന്നെ നല്ല മഴല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഉം പിന്നെ ഞങ്ങൾ ഇവിടെ വിലങ്ങാട് ആ അരു ഭാഗത്തുണ്ടനോ ആ ഒരു ടൈമില് ഒരുൾപൊട്ടിസം ഉം
ആഹ്
വേറെ
ങ്ങളവിടെ പ്രശ്നങ്ങളൊക്കെ ണ്ടാവലുണ്ടോ മഴ പെയ്താ
ഇല്ല ഇവിടെ ഇണ്ടാവില്ല ഇതുവരെ ഇല്ലേ ഇനി എന്താ-
ഉം ഇല്ലാണ്ട് ഇരിക്കട്ടെ അനുഭവിച്ചോർക്കെ അറിയൂ.
ആഹ് ഒന്നും പറയാൻ പറ്റൂലല്ലോ അവിടെത്തന്നെ ആരും ഒന്നും വിചാരിക്കാത്ത സമയത്തല്ലേ അല്ലെ-
എന്താ കുറേ കുടുംബക്കാരും
ന്നതന്നെ ഇപ്പളും വിചാരിക്കുമ്പോ ഉം അതാണ്. വേറെ-
മക്കളൊക്കെ എത്ര മണി വരെ പഠി പഠിപ്പിക്കാരിത്തും.
അതെല്ലാം മൂട് പോലെയ മറ്റേയാള് പിന്നെ പറഞ്ഞാൽ കേട്ടോളൂം. ചെറുത് പിന്നെ ചെറുത് പിന്നെ ഇന്ന് കിട്ട പണിയാ
പണിയല്ലേ-
ഓള് വിചാരിക്കണം എന്നാല ഓക്കെ ഓള് വിചാരിച്ച ആഹ് മോളാ ഇല്ല രണ്ട് മോളാ.
ആഹ് ആഹ്.
അത് മൂത്താളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഓക്കും പഠിക്കേണ്ട ഭയങ്കര ഇതായിരിക്കും. ആഹ് ഓടെ മാത്രം പഠിപ്പിക്കുന്നു എന്നെ പഠിപ്പിക്കുന്നില്ലന്ന് പറ- ഇനിപോള മാത്രയി റ്റ് പഠിപ്പിക്കൻരുന്നാല് ഓക് ശരിയാവൂല.
അങ്ങനെ മൂത്ത മോനെ ഇരുത്തിയാ മതി അപ്പൊ കൂടെ ഇരുന്നോളൂം.
ആഹ്.
ഉം
വേറെ? നീപ്പം ലേറ്റ് ആവോ ഭക്ഷണം കഴിക്കാന്?
ഇല്ല അല്ലഹെട്ടരകുമ്പോക്കും എനിക്ക് കഴിക്കണം വേറെ ആരും കഴിച്ചിട്ടില്ലേലും
ആഹ്.
എനിക്ക് എട്ടരാആകുമ്പോക്കിനും ഫുഡ് കയി - എട്ടര ആവുമ്പോത്തിന് അല്ല എട്ടരക്ക് തിച്ചാ ഒമ്പോ ണിയാവുമ്പൊക തീരണം.
ഉം..
ബാക്കി ആരിലും ചോയിക്കും ആരേലും ഇപ്പൊ കഴിക്കുന്നുണ്ടോ? ഇല്ലാന്നറഞ്ഞാ ഞാൻ കഴിക്കും ഉണ്ട് പറഞ്ഞാൽ കൂട്ടത്തിലിരുന്ന് കഴിക്കും എല്ലങ്കി ക്ക് റെടുല ഒമ്പത് മണി കഴിഞ്ഞിട്ട് കഴിച്ചാൽ ഒരു എന്തോ ഒരു അസ്വസ്ഥത പോലെയ-
ആഹ്.
കെടക്കുമ്പൊക്കെ ഉം. ദഹനം ഉണ്ടാവൂല മോക്കുംപിന്നെ എട്ടരക്ക കൊടുത്തിട്ട് അങ്ങനെ ഒറക്കല്ല.
ആഹ് അതാ നല്ലത് നമ്മൾ എത്ര നേരത്തെ കഴിക്കുന്ന അത്രയും നമ്മടെ ഹെൽത്തിന് നല്ലത് അതാ.
എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ ആഹ്